ലൊ കേക്കാം പറ്റുന്നുണ്ടോ?
കേക്കാം അറിയാവോ
ആഹ് അറിയാ അറിയാ
ത്തിരിന്നാളായല്ലോ വിളിച്ചിട്ട്
ആഹ് ഇടക്കൊക്കെ ഇങ്ങോട്ടും വിളി ഇവിടെക്കെ ഉണ്ട് ആഹ് ജോലിതിരക്കായതു കൊണ്ടാ എനിക്കാരേയും വിളിക്കാൻ പറ്റാത്തെ ആഹ് നിങ്ങള് വീട്ടിരിക്കുവ ഞങ്ങള് അങ്ങനല്ലല്ലോ
ഞങ്ങള് വീട്ടീരിക്കുവാണെങ്കിലും പുള്ളോരെക്കെ നോക്കിക്കോണ്ട് ഞങ്ങളും തെരക്കാ
ന്നയ്നപ്പുറം ജോലി, കാര്യങ്ങള്, വീട്ടിലെക്കാര്യം പിന്നെ വീണ്ടും ജോലി ആഹ് ഇതിനിടക്ക് ഒറങ്ങാനുള്ള സമയം മാത്രേ കിട്ടുന്നോള്ള്
ഒറക്കല്ലേ ഒള്ള്
ഒറങ്ങാള്ള സമയെ കിട്ടുന്നുള്ളൂ ഒര് ഞാറാഴ്ച കിട്ടാണെങ്കിൽ തുണി കഴിച്ചിട്ടാ മോറക്കം പിന്നെ അയ്ന്റെ ഇടയ്ക്കാരുമായിട്ടൊന്ന് കോൺടാക്ടുചെയ്യാൻ പോലുള്ള സമയം കിട്ടുന്നില്ല.
ഞങ്ങൾക്കതിനു പോലുള്ള സമയമില്ല അതിനിടക്ക്‌ നമ്മളാണ് സമയം കണ്ടെത്തണ്ടത്. രാവിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ - രാവിലെ എണീക്കുന്നു വീട്ടിലെ ജോലി നോക്കുന്നു കൊച്ചുങ്ങളെ നോക്കുന്നു വീണ്ടും- വീട്ടിലെ കാര്യം നോക്കുന്നു കൊച്ചുങ്ങളെ ഒറക്ക- ന്നു വീടിന് ജോലി നോക്കുന്നു രാവിലെയാകുമ്പോ അതിന് കഴിക്കാൻ കൊടുക്കുന്നു അത് ഇത് പിന്നെ ഒറക്കാൻ- ന്ന ധിരുതി അങ്ങനെ എങ്ങനെ പോയാല് ഉറങ്ങുമ്പോ പന്ത്രണ്ട് ഒരു ഒരു മണി വീണ്ടും പിറ്റേ ദിവസം രാവിലെ തന്നെ അതിനിടയ്ക്ക് നമ്മള് സമയം കണ്ടെത്തണം
ഇീടൊക്കെ ആലോചിക്കുമ്പഴാണ് കല്യാണമേ വേണ്ടാന്ന് ചിന്തിച്ചു പോകുന്നത്
അത് അതാ
കാരണം നമ്മൾ ആ ഒരു ചിന്ത ഇതായി പോകുന്നു
ആ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മക്കളെ കാണുമ്പം അങ്ങനെ തോന്നുന്നുന്നല്ല
അതെല്ലാ ഉമാർക്കും ഉള്ളതാണല്ലോ
ജീവിതംന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മള് അടിച്ചു പൊളിച്ചിട്ട ട്ട് ഒരു കല്യാണ ജീവിതത്തിലോട്ട് പോക്കാം
അടിച്ചു പൊളിക്കണെങ്കിൽ നമ്മുടെ സ നമുക്ക് അതുപോലെ സാമ്പത്തികം വേണം വീട്ടിൽ കുട്ടർ അതുപോലെ സപ്പോർട്ടും വേണം
അ അതും വേണം എങ്കിലും നമ്മള് കഴ ആ കഴിവതും നമ്മള് അടിച്ചു പൊളിച്ചിട്ട് കല്യാണം കഴിക്കാവ ചിലപ്പോം കല്യാണം കഴിഞ്ഞ ള്ള ഒരു ജീവിതം അടിച്ചുപൊളിക്കാൻ പറ്റിയതായിരിക്കത്തില്ല പലർക്കും പല പലത പല പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽഈ ഒരു പ്രശ്നങ്ങള ഇില്ലാത്ത ജീവിതങ്ങളല്ലല്ലോ ഒള്ളു
ഉ
യെങ്ങനെയാലും ചട്ടിക്ക് വേലവുമ്പോ തട്ടി മുട്ടിക്കെ ഇരിക്കും
അതെ ഇ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൊണ്ടു പോകാനരു ഒരാളും ഇല്ല അ നമുക്ക്ങ്ങനെ പോ ഒറ്റക്ക് പോവാനും ഒരു പേടിയും കാര്യ കാര്യങ്ങളൊക്കെ വീട്ടന്നുംപിന്നെ ഒറ്റക് വിടത്തില്ല ആ ഒരു കാര്യം കൊണ്ട പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ട ഒരുപാട് അടുത്ത് പോണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മ
നങ്ങളെയൊക്കെ വിളിക്കണം വ നമ്മുക്ക് ഇന്നോട്ട് വാ അ ബാ റെഡി
യോ ഞാൻ അങ്ങനെ അടുത്തുള്ള കാര്യല്ലോ പറഞ്ഞ ദൂരെ പോന്ന കാര്യോ
ദൂരെ എന്നന്ന് വച്ചാൽ എത്ര കിലോമീറ്റർ
ഞാൻ ഗോവ ലക്ഷദ്വീപ് തായ്ലാൻഡ് പട്ടായ ഞാൻ ആ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്തടുത്തുള്ള ട്രിപ്പുകളല്ല
നമ്മൾ അത്രക്കെ അങ്ങോട്ട് ചിന്തിച്ചില്ല
അ അത ഞാൻ നമുക്ക ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്ക നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണ ചെയ്യമല്ലോ
ഞങ്ങള് കുട്ടിൾ ഞങ്ങളടുത്തുള്ള സ്ഥല ങ്ങള കെയറി കെ യറി വരുന്നതേ ഉള്ളൂ
നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ മാല ചിന്തിച്ചാലും നമുക്ക്രു ചെറിയൊരു മൺണ്ടൊരെങ്കിലും കിട്ടത്തുള്ളൂ
നമ്മളാദ്യമേ നമ്മുടെ നാട് മൊത്തം കണ്ട് തീർന്നിട്ട് ദൂരേക്ക് പോന്നേ അല്ലേ നല്ലത്
നമ്മുടെ നാ പിന്നാണ്ടന്നന്ന് നമുക്ക് കാണാമല്ലോ പക്ഷെ ഒരുഏ ഇത് കഴിഞ് കഴിയുമ്പഴേക്കും നമുക്ക് ഇനി ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റുവോ പറ്റത്തില്ല അപ്പൊ നമ്മൾ അതിന്റേതായ കാര്യങ്ങളന്നക്ക് പോകവും അടുത്തുള്ള സ്ഥലമാകുമ്പോ നമുക്ക് നടന്നാണെങ്കിൽ ഇല്ല നമ്മുടെ നാടാകുമ്പോൾ നമുക്ക് ഇച്ചരിടെ കഴിഞ്ഞാല ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ എവിടണങ്കില ത് സ്ഥലത്തണ നമു പോയി കാന്നെ സംസാരിക്ക എന്തെച്ചാൽ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മുടെ ഒരു ഏജ് ക നമ്മുടെ ഏ ഈ ഒരു യുവത്വം കഴിഞ്ഞ് കഴിഞ്ഞുമ്പത്തേക്ക ഉണ്ടല്ലോ നമുക്ക് പിന്നെ ദൂരുള്ള സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾഒന്നുല്ലങ്കിൽ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടാകും അല്ലെങ്കിൽ അതിന്റെ തട്ട് എന്തങ്കലൊക്കെ പ്രശ്നൾ ഉണ്ടാവും
ഓ മനസ് മന നമ്മക്ക് യാത്ര ചെയ്യാനെന്നൊരിതൊണ്ടെങ്കി പ്രായമൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഒരു പ്ര കാര്യന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുബം മ് പൊറത്ത് പോകുബം ന ക്ക് എല്ലാം കണ്ടെത്തണം അതായത് ഇപ്പോര് ആഹാരം കഴിക്കണമെങ്കിതന്നെ നല്ലൊര് ഹോട്ടല് കണ്ടെത്തണം അതേസമയം നമ്മടെ നാട്ടിലോട്ട് എറങ്ങുമ്പോ നമ്മക്കറിയാം അയിന്റെട്ത്ത് നല്ല ആഹാരം കിട്ടും അപ്പതന്നെ മനസ്സിനൊരിതാണ് മറ്റേത് വേറെ എവിടെങ്കിലും പോകുമ്പോ
അല്ല നമ്മള അങ്ങനെ ചിന്തിക്കര്ത് നമ്മളെ വേ പ്പോ ന്നെലെ ഡിപ്പൻഡ് യ്തില് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പാചക അറിയാവുന്ന ഒരാളെങ്കിൽ സ്വന്തമായിട്ട് വെച്ച് കഴിക്കുന്ന ക്ക് ചിന്തിച്ച നോക്കീം നമ്മളിപ്പ ഒര് ടൂറിസ്റ്റ് ബസ്സില് സ്വന്തമായിട്ട് വെച്ച് കഴിക്കുന്ന രീതിക്ക് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഓക്കെ നമ്മള് കൂടുതൽ ആൾ പാർട്ണേഴസ് ഉണ്ടെങ്കിൽ നമുക്ക്ങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റുന്നതാണെങ്കി സുഖല്ലേ അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നല്ലേ നല്ലത് കൂടുതൽ നമ്മൾ ലൈഫിൽ ട്രാവലീയ്യണം
ആഹ് അത് ശെരിയാണ് ട്രാവലേത് വേണം നമ്മള് ജീവിക്കാം നമ്മളെല്ലാം കണ്ടിരിക്കണം
ആഹ് നമ്മള് ആകപ്പാടെ ചെറിയെര് ആയുസല്ലേ ഉള്ള് ഒര് പത്ത് മുപ്പത് വയസ്സോടെ ഞ ജീവിക്കും വർഷം കൂടെ അത് കഴിയ്മ്പത്തേനും ഞമ്മളങ് അത്വരെ ഞമ്മക്കാങ് എൻജോ ചെയ്ത് ലൈ ഫ് അടിച്ചു പൊളിച്ചല്ലേ തീർക്കണ്ടതൊള്ളൂ
ആഹ് അത് ത്തന്നെ ഞാനും അതിനോട് യോജിക്കുന്നു
അതെ ശെമിക്കവാറും വീട്ടമ്മമാർക്കൊന്നും അതിന് ആഹ്
ആഹ് ജോലിയും തിരക്കും കാര്യങ്ങളും ഒക്കെണ്ട് എല്ലാരും അങ്ങ് ഒതുങ്ങിക്കൂടുആ അതാണ് പ്രശ്നം
മക്കള് അതൊക്കെ നോക്കുമ്പോ ഒര് പ്രായം കഴിഞ്ഞാ മക്കളെ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടും അപ്പ പിന്നെ അതിന് പുറകേയുള്ള ഓട്ടം പിന്നെ അതാണ് കൂടുതൽ ആക്കാരും മടിക്ക്ന്നത് പിന്നെ അല്ലെങ്കി അവര്ടെ സ്കൂൾ അടവ് വരണം. അപ്പഴേ പറ്റത്തൊള്ള്
അല്ലത്തവരെ നോക്കിരിക്കണം ആലോയ്ക്കുമ്പഴേക്കും കല്യാണത്തിന് മുമ്പ്ള്ള എൻജോയ്മെന്റ് തന്നെയാണ് പക്ഷേ ചെ കല്യാത്തിന് മുമ്പ് എൻജോയ് ചെയ്യണ്ടങ്കി വീട്ട്കാരും അതുപോലെ സപ്പോർട്ട് നിക്ക്ന്ന വീട്ടുകാരായ് രിക്കണം പ്പ സാമ്പ
സപ്പോർട്ടായിരിക്കണം അതെ അതെ അതെ അതെ അതെ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മക്ക് സാമ്പ പ്രത്യേക ബുദ്ധിമുട്ട് നോക്കണ്ട ആവശ്യല്ല
അല്ലന്നാലും നമ്മക്ക് കിട്ടുന്ന വരുമാനം നമ്മളെ വീ ട്ടിലെ ആവശ്യങ്ങൾ ക്കൊക്കെ ചെലവാക്കേണ്ടി വരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നക്ക്ന്ന ടൈപ്പ് ആണെങ്കി
അതെ അതെ കൊറച്ച് നമ്മ ക്ക് വേണ്ടിന്നും പറഞ്ഞ് സേവീയ്യണ്ടേ
ആ മാട്ട് നമ്മള് സേവിങ് ചെയ്യയാണെങ്കിനമ്മക്കത് വെച്ച്ട്ട് കറങ്ങാക്കെ പോവാം.
ഇപ്പ നമ്മള് നമ്മടെ ശ് ശരീരം കളഞ്ഞ് നമ്മള് കഷ്ടപ്പെടുന്നു നമുക്ക് നമ്മടേതായകാര്യത്തിന് കൊർ ച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി വീട്ടീകൊട്ക്കണം എന്റെ ഒരു അഭിപ്രായം അതാണ്
കാരണം എ എൻ ഞാൻ എന്റെ എനിക്ക് കിട്ടുന്ന ഫുൾ പൈസ ഒന്നും സാലറി ഒന്നും വീട്ടീ കൊടുക്കത്തില്ല കാരണം അതെൻ ന്റെ ആവശ്യങ്ങക്ക് ഞാൻ ചെലവാക്ക്യേന് ശേഷം മാത്രേ കൊടുക്കത്തുള്ളൂ പക്ഷെ ഓവറായിട്ട് ചെലവാകത്തൊന്നുംഇല്ല ട്ടോ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രേ ഉപയോഗിക്കത്തുള്ളൂ
അ ആഹ് അത്യാവശ്യത്തിന് ഉപയോഗിക്കണം എന്നിട്ട് ബാക്കി വീട്ടീകൊട്ക്കണം.
അതാത്രോള്ളു എന്തായാലും കാരണം നമ്മള് മറ്റൊരാളാാര് ഡിപ്പ് പ്പന്റെയ്ത് ജീവിക്കരുതല്ലോ ഒരിക്കലും നമ്മളെ ഫീഡമായിട്ട് തന്നെ ജീവിക്കണല്ലോ ളെ നമ്മള് ഇങ്ങനെ ഇതായിട്ട് നക്കുമ്പ പം അവർക്കൊരു ബുദ്ധിമുട്ട്ആ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും ഇതിപ്പോ പാരന്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ആ ഒരു നമ്മുടെ ഏജ കഴഞ്ഞ്ഴുമ്പഴത്തേും നമ്മ സ്വന്തം സ്റ്റാൻഡ് നി
അതെ അതെ കല്യാണത്തിന് തീരുമാനമൊക്കെ ആയോ
ഇല്ല അങ്ങനെ തീരുമാനം ഒന്നും ആയി അങ്ങനെ തീരുമാനം കല്യാണം വേണോ വേണ്ടയോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാ ഇപ്പൊ ഉം ഇപ്പൊ അഅങ്ങനത്തെ ചിന്താഗതിയിലോട്ട് മാറിയങ് കാരണം കല്യാണമ ഒന്നും അല്ലല്ലോ ലൈഫിയിൽ ആ - മറ്റേ നമ്മുടെ ലക്ഷ്യംന്ന് പറഞ്ഞാൽ നമ്മ കല്യാണൊന്നുംല്ലോ അത് എപ്പ വേണോങ്കിലും ഏത് പ്രായത്തിൽ വെണോങ്കിലും അത് -
ആദ്യം നല്ലയൊരു - ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറിയിട്ട്- കല്യാണം എന്ന് ചിന്തിക്കാവൂ കല്ല്യാണം എന്ന് വേണമെങ്കിലും കഴിക്കാം
ആ എങ്ക വ രാൻ ഇപ്പൊ ചിന്താ മതി കാരണം ആദ്യംയൊക്കെ അങ്ങനെയായിരുന്നു കാരണം എല്ലാരും പറയുന്നത് കേട്ടിട്ട് ആ കല്യാണം അങ്ങനാണ് ഇങ്ങനെയാണ് ഇപ്പ ആ ഒരു രീതിയൊക്കെ മാറി കാരണം കല്യാണമ ഒന്നും അല്ല ലൈഫിലെ- അൾട്ടിമേറ്റ് ലക്ഷ്യംന്ന് പറയുന്നത്
അതെ അതെ അതെ
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരു- ഈ പറഞ്ഞ പോലെ ഒരു പടെടുത്ത് നമുക്ക് യാത്രകൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും- കാണാനുണ്ട് അതൊക്കെ വെച്ചിട്ട് ചെലപ്പം ഈ പറഞ്ഞ- കല്യാണം കഴിഞ് കഴിയുമ്പഴത്തേക്കക്ക് ഒരു വീട്ടിലെ അടിമപ്പെട്ട് പോവുകവാണെങ്കിൽ തീർന്നില്ലേ നമ്മുടെ-
എത്ര ആന്ന് പറഞ്ഞാലും നമ്മള്- കല്യാണം കഴിച്ച് കഴിഞ്ഞ- അവിടെ നിക്കുമ്പോ നമ്മള് അവിടുത്തെ കാര്യങ്ങള് നോക്കിയിട്ടേ നമുക്ക് പുറത്തോട്ട് ഒരു ലോക- ഓള്
അതെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനപ്പോ വലയ്ക്കും നമുക്ക് നമുക്ക് കല്യാണം കൊറച്ചൂടെ ഒന്ന് ഡിലേ ആ താമസം ക്കിയാലും കുഴപ്പമില്ലല്ലോ അപ്പോ എല്ലാം സമയം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യവും അതേ അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ ഒരു മടിച്ച് മടിച്ച് ഇങ്ങനെ നിക്കാണ്
ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് പേരുടെ അഭിപ്രായങ്ങള് ചോദിക്കണം
അതെ അതെ നമുക്ക് എവിടെ അടുത്ത് പോണമെങ്കിൽ പോലും അത് ചെയ്യണമെങ്കിൽ പോലും
നമ്മുടെ സ്വന്തം കാര്യമാണെങ്കിൽ പോലും നൂറ് പേരോട് അഭിപ്രായം ചോദിക്കണം ഇപ്പൊ നമുക്ക് എങ്ങോട്ടേലും പോണം സ്വന്തമായിട്ട് നമ്മുക്കങ്ങ് പോകാം കൂടി പോയാ വീട്ടിൽ ഒരാളോട് ചോദിച്ചാൽ മതി ഒന്നെങ്കിൽ അച്ഛനല്ലേ അമ്മയോട് ആരോടെങ്കിലും എങ്ങനെ ചോദിച്ചാൽ മതി
ഇവിടെ വീട്ടുകാരുടെ അടുത്ത് ഭർത്താവിന്റെ അടുത്ത് ചോദിക്കണം അമ്മയുടെ അടുത്ത് ചോദിക്കണം അച്ഛന്റെ അടുത്ത് ചോദിക്കണം വീട്ടിൽ ആരെക്കെയുണ്ടോ അവരുടെ അടു
അവരോട് ചോദിക്കണം ഇവരോട് ചോദിക്കണം അപ്പോ അവര് പറയും ഇന്ന ആളിനോട് ചോദിക്ക് അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് പോകും അങ്ങനെ ഇങ്ങനെ അപ്പോഴത്തേന് പോവാനുള്ള ആ ഒരു ഇതേ പോവും
അതാ സത്യം ആ ഒരു മനസ്സിനങ്ങ് മടിക്കും അങ്ങ് മിക്കവാറും പെൺപിള്ളേരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ
ആഹ് പ്രായമുള്ളവര് പറഞ്ഞ് തരുന്നത് മനസ്സിലാക്കണം കുട്ടി
അതാ അതാ നമുക്ക് ഇച്ചരി കല്യാണം വൈകിയാലും കൊഴപ്പവൊന്നും ഇല്ല ലൈഫ് കൊറ ച്ചൂടെങ്കിലും കുറച്ചൂടെ ഫ്രണ്ട്സിനെ കിട്ടും കുറച്ചൂടെ എൻജോയ്മെന്റും കാര്യങ്ങളക്കെ ആവുവല്ലോ നമ്മുടെ ലൈഫിന്
എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ അതേ പറഞ്ഞു കൊടുക്കത്തൊള്ളൂ കഴിവതും ജീവിതം അടിച്ച്പൊളിച്ചിട്ട് ഒരു കുടുംബജീവിതത്തെ പറ്റി ചിൻ ആഹ് അത്രേയൊള്ളു എനിക്കറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു.
ശരിയാ അല്ല അത് കറക്റ്റ് കാര്യവാ കാരണം നമ്മള് എന്തുവാണ് പിന്നീടുള്ള ലൈഫെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എനി ചിലപ്പം ചിലപ്പം നല്ലവരായിരിക്കാം നമ്മള് എല്ലാത്തിനും എല്ലാം ചെയ്യുന്നേനെല്ലാം സപ്പോർട്ട് നിക്കുന്നൊരാളായി രിക്കാം ചെലപ്പോൾ പക്ഷെ ചെലതങ്ങനെ ആവണോന്നില്ലല്ലോ
അങ്ങനവര് ആവണോന്നില്ല ചെല ചെലടുത്ത് പിന്നാ കല്യാണം കഴിക്കുന്നാ ഭർത്താവ് ചെലപ്പം എല്ലാത്തിനും സമ്മതിക്കുവായിരിക്കും പക്ഷെ വീട്ടുകാര് സമ്മതിക്കണോന്നില്ല ചെലപ്പൊ നേരെ തിരിച്ചായിരിക്കും വീട്ടുകാര് സമ്മതിച്ചാലും ഭർത്താവ് സമ്മതിക്കണോന്നില്ല. അതൊക്കെയാണ് പ്രശ്നം. എല്ലാരും ഒരേപോലെ ആയിരിക്കണോന്നുണ്ടോ എല്ലാർടെയും ചിന്താഗതി ഒരേപോലെ ആയിരിക്കണോന്നുണ്ടോ
ഉം ജോലിക്കലില്ല ശരിയെന്നാ
ആഹ് ഓക്കേ